ആ പറടി ആഹ കേൾക്ക്ണ്ട് പറിയി പറയി കിടന്നിട്ടില്ല കിടന്നിട്ടില്ല കട്ക്കാങ്ങനെ ഒരുങ്ങി നിൽക്കാണ്‌
ഞാനേ
ആ ആ ഞാ മ്മളെ ഗ്രൂപ്പില് ഫാമിലി ഗ്രൂപ്പില് ലെ ഉം അത് പിന്നെ അളിയന് ഒരു ഇതുണ്ടായിന് ഓൺലൈനായിട്ടൊരു ബിസിനസ്സ് ണ്ടായിരുന്നു അളിയപ്പൊ അളിയന്റെ പെങ്ങളെ മോന് ഒന്നും വർക്കൊന്നുല്ലാ പണിയൊന്നും ഇല്ലാർഞ്ഞപ്പം. അങ്ങനെ അങ്ങനെ ബെഡ്ശീറ്റും ബെഡ്ഷീറ്റ ഇറക്കിയതായിരുന്നു ബെഡ്ഷീറ്റ്, ചവിട്ടി
ഏ ചവിട്ടീണ്ടോ
അങ്ങനെ ഓൺ ഓണ്ലൈനായിട്ട്
ആ ചവിട്ടിണ്ട അന് ചച്ചാ
ആ പെങ്ങളെ മകൻ പോയപ്പം പോയപ്പോൾ പിന്നെ അതവിടെ കടന്നു സാധനങ്ങൾ അപ്പൊ ഞങ്ങക്കൊക്കെ അന്നൊക്കെ നാലും അഞ്ചും പഠിച്ചീട്ടൊക്കെ അങ്ങക്കൊക്കെ തന്നി എന്ന അപ്പം ഞങ്ങൾ യൂസ് ഉപയോഗിച്ചിട്ട് കുഴപ്പല്ല അങ്ങന ചർച്ച ചെയ്ത കൊണ്ട നമ്മള് കൊടുക്കില്ലെ ഇപ്പ ദാ അത് കഴിഞ്ഞിട്ടും ആൾ ക്കാരങ്ങനെ വര്യാണ് ചോയ്ക്കാണ് ഇങ്ങനെ മ്മള് ആ ഞമ്മള് തമ്മിലിങ്ങനെ ഞാ ഇങ്ങനെ നമ്മളെ ഗ്രൂപ്പിലിട്ട് ഇവിടെ അയൽവാസികൾക്കൊക്കെ ഫോമിൽ ചെയ്യേണ്ട അവരോട് ചോയി ങ്ങക്ക് വേണോ ബെഡ്ഷീറ്റ് മൂന്നെണ്ണം അഞ്ഞൂറായിട്ടാ കൊടുക്കണെ അപ്പൊ അളിയനന്നെ അത് ഒന്നിന് നൂ ആ മൂന്നെണ്ണത്തിന് അതിന് പില്ലോ കവറും തലയണ കവറും ഉണ്ട്
ആ അപ്പൊ ലാഭാണില്ലേ
ആ നല്ലൊരി ശീലി തനി പോളിസ് അല്ലാ കോട്ട കോട്ടനും അല്ലാ നല്ല ഞാങ്ങളിനോട് ചോദിച്ചപ്പൊവൻ പറഞ്ഞത് ഇത് നല്ല സാധനിലില്ലോ പറ്റിപ്പോയി ഞാൻ അന്നും മ്മാനോട് പറഞ്ഞട്ട്ണ്ട് മ്മാനോട് പറഞ്ഞു രണ്ടു കൂട്ട എടുത്തോളീന്നൊക്കെ പിന്നെ ഓ വന്നു ഇവിടെ ഇല്ലെ നാട്ടിലില്ലേനി അപ്പോ ഓൻ വന്നപ്പോ പറഞ്ഞത് ഇത് നല്ല സാ സാധനാണല്ലോന്നാ വാങ്ങികൂടായ്നോ അനക്ക് കൂടി ഇങ്ങട്ട് എടുത്തൂടേനീന്നൊക്കെ പറഞ്ഞ് അങ്ങന ആ ഉം ഞാനയിന്റൊക്കെ എത്രയോ രണ്ട്മൂന്നാല് നാലു വർഷം മുമ്പ് കൊറോണ വരുന്നേന്റെ മുമ്പാണെന്നാ നിക്ക് തോന്നണേ അയിന്റെയൊക്കെ മുമ്പ് കടേന്ന് മൂന്നെണ്ണം അഞ്ഞൂറുപ്പ്യക്ക് അത് പാള പൊളിയും പോലെണ്ട് പൊളിഞ്ഞു ക്ക പണ്ടുണ്ടായിനി വ വല്ലിമ്മയൊക്കെ പറയല് പാള പൊളിഞ്ഞോരെ പൊളിയാറീനി അന്നു മുതല് പാള പണിയാൻ ഒറങ്ങി കെടന്ന ആള്കള് വച്ച അങ്ങട്ട് കീ ലോ
ആഹ കെട്ട് പയക്കക്കെക്കാരം
കെട്ട് പോയിക്കല്ല അത് ആ ശീ ല്ല അങ്ങനത്തെ ശീലായിട്ടാണോണ്ട് ഇപ്പൊന്ന് ഇപ്പല്ലാരും ആ ഇപ്പ അമ്മായികളും പറഞ്ഞു ഞാ ഞാനറിഞ്ഞ ഞാൻ പിന്നെ ഇച്ചേക്ക് ഗ്രൂപ്പിലിട്ടേന്റെ വോ വോ വോയിസൊക്കെ ഇട്ടിട്ടും ഇങ്ങക്കാരും വീഡിയോ പെട്ടന്ന് ഇങ്ങളാരും മൈന്റെയിതീല പിന്നെ ഓല്ക്കും വാണന്നർഞ്ഞ് പിന്നെന്റെ അയൽവാസികള് അവടേം ഓല് ക്കുംവാണന്നർഞ് ഇബടെ വാങ്ങിയത് കണ്ടിട്ട് വ ഓലെ ആളെ ച്ചിം ഏട്ടതിം ഒൽകൊക്കെ വാണന്നറിഞ്ക്കാണ്ട് ഓലങ്ങനെ വിളിച്ചോയിക്ക സാനം വാണ്ടെ മം അതയിന് അങ്ങനെടെ ഞങ്ങ ഞങ്ങള് ഞാനൊക്കെ ആഹ് അതെറ്റെ നടക്കൂല. ഞാൻ ന്നാള് അളിയനോട് പറഞ്ഞു അത് നല്ല ബിസിനസാക്കി കൊണ്ടട്ന്നാലോചി ച്ച് അയിനൊക്കെ അയിൻ്റെ ബാക്കില് അവിടെ പോയി എവ്ടുന്നോ ദൂരത്ത്ന്നാണ് കൊണ്ട് വര്ന്നോണ്
ഏ അല്ല വീട്ട്ക്ക് എത്തിച്ചേരൂലേകാരലേ നമ്മള് പോയിടുക്കേണ്ടി വരും
അയിനൊന്നും പ ഇത്ഞാൻ ചോദിച്ചിട്ടില്ല ഇവരൊക്കെ പറഞ്ഞിപ്പം വ് ഇതൊരു ബിസിനസ്സാക്കി കൊണ്ടടന്നന്നാ എൻക്കതൊരു വരുമാനമാർഗമായി കൂൾ എന്നൊക്കെ പറയന്ന്
ആഹ് അതൊരു ഇതാണേ നമ്മങ്ങനെ ഫോണ് കൂടെ ഇങ്ങനെ കൊടുത്താ മതിയല്ലോ മതിയല്ലോ
ആ അത് ഞാൻ സ്റ്റാറ്റസ് വെച്ച വിട്ടൂല ഞാൻ ഫോൺ വിളിച്ച് ക്കാണ്ട് ഇങ്ങനെ ബെഡ്ഷീറ്റ് ഇണ്ട് ആർക്കേം മാണോയ്ച്ചാണ്ട ഫോട്ടോ നോ കൊടുത്തു അതിന്റെ വീഡിയോ മുട്ടടുത്ത് നമ്മള് വിരിച്ച് ട്ടോ അയിന്റെ വീഡിയോ മുട്ടോട്ത്ത് അങ്ങനെ ചെയ്തിട്ടുള്ളോ എന്നിട്ട് തന്നെ അത് ഫുള്ളായി, അതെങ്ങനേ വെച്ചാല് അങ്ങനെ.
ങ്ങനെ സ്റ്റാറ്റസ് വച്ച് അയിന്റെ റേറ്റും വെക്കും
ആ ആ ആ അ അങ്ങനെ അങ്ങനെ ചെയ്യാ വിചാ ച്ചാണ്ട് ഞങ്ങള് വീഡിയോ ഒക്കെ എഡി ചെയ്യണം ന്നൊക്കെ പറഞ്ഞങ്ങനെ നിക്കേയിരുന്നു പക്ഷെ അതിനൊന്ന അവസരം കിട്ട ല്ല അപ്പോത്തേണും എന്റെ സാധനം ഫുള്ള് ജ പിന്നെ ആൾക്കാര് കൊടുക്കായിച്ചിട്ട് ഇല്ലാച്ചിട്ട് ല്ലെന്ന പരാതിയാണ്.
ആഹ് പിന്നെ വാങ്ങിയോല് ഒന്നൊക്കെ വാങ്ങിയല്ലേ പിന്നെ ഉപയോഗിക്കുമ്പോൾ പിന്നെ ഓൽക്ക് ഒന്നും കൂടി വാങ്ങണ്ടി വരുവേ ഉം ആഹ്
ഞങ്ങളോട് പരാതി ഞാ പറഞ്ഞു ഞാൻ ഇങ്ങനെ നമ്മളാ ഫാമിലി ഗ്രൂപ്പ്ക്ക് ഇട്ടേനി നിങ്ങളാരും കാണായിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞു.
ആ പിന്നെ ഈ ചവിട്ടിറണതെന്താ അത് കൊണ്ടായിനോ?
ആ അത് ആ കല്യാണങ്ങൾക്കു പിന്നെ ഓൽ ൽ ഒരു റിസോർട്ടുണ്ട്, അപ്പോ പിന്നെ അങ്ങട്ട് കൊണ്ടോവാൻ മാണ്ടി ചവിട്ടിയൊക്കെ അങ്ങനെ ഞങ്ങക്ക് ആ ഇക്കൊരു മൂന്നെണ്ണം മൂന്നെണ്ണം കിട്ടി. അത് ഇന്നാള് ഇതേ മാതിരി പിന്നെ ഞങ്ങളങ്ങട്ട് നിൽക്കാൻ പോയപ്പോൾ അങ്ങനെ അതിന്റെ മുന്നേ നാത്തൂൻ ഇൻക്ക് കൊണ്ടന്ന് തന്നിനി. ഓള് ൻക്ക് കൊണ്ടന്ന്‌ തന്നിനി മൂന്നാലെണ് മൂന്ന് വർഷക്ക്യാവും പിന്നെ അന്ന് നാലിലൊന്ന് അങ്ങനെ നാലുമൂന്നും അങ്ങനൊയി അപ്പോം പിന്ന അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ നമുക്ക് ഒരാളെ പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ചില ചിലത് നീല നീല കളറ് ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ടില്ല ഉ ഒരു നീലും വെള്ളയായിട്ട് അതിങ്ങനെ ത തൂ അതിൻ്റെ ഇതിങ്ങനെ പൊങ്ങ എന്നല്ലാതെ അറൊന്നും പറ്റത്തില്ല ആ കൊള്ളാലെ മ്മ് മ്മ് മ്മ് ഓര് പഠിച്ചിട്ട് നല്ല പഠിച്ച നല്ല കോളിറ്റി ഉള്ളോരു ബെഡ്ഷീറ്റ്ണ്ടായിന്. അത് കിട്ടികൾക്ക് ഭാഗ്യവന്മാരു ആ അത് അങ്ങനെ ഇടകലർ ട്ട് അങ്ങന പല കളറും ചിലവൾക്ക് രണ്ട് കളർ ഒരെ സെയിം ആയിട്ട്ട്
ആഹ് ഞമ്മള അമ്മക്ക് ഇഷ്ടമുള്ള
ഉം ആ ചെലോലൊക്കെ ഇവിടെ വന്ന്കാണ്ട് ഇഷ്ടളോക്കിട് ത്തപ്പളേ
ആഹ് ആഹ്
സംഭവിച്ചിട്ടുണ്ട്
ആ
ആ മൂന്ന് ബഡ് അപ്പയാ പറഞ്ഞു ചെയ്ത് മൂന്ന് ബെഡ്ഷീറ്റ് അഞ്ഞൂറ്ന്നാ പറഞ്ഞേ ഇന്ന മൂന്ന് കളറ്ന്ന് പറഞ്ഞിട്ട്ല്ല ആ അത് ശരിയാണ് കുഴപ്പല്ലേ ന്നൊക്കെ പറഞ്ഞ് യൂസയ്ത് എല്ലാരും എല്ലാർക്കും ഇഷ്ടായി ഉം
വിട്ട
ഏ ഞ്ഞ് കിട്ടൂല അത് കഴിഞ്ഞ്അത് കഴിഞ്ഞ് ഉം
ഉം എ
അതു ഉഷാറേനി ഞങ്ങ ഞങ്ങളെ അതൊന്നും ഞ നീ അവനട് ചോയിച്ചു
ഉം അല്ലേ ബിസിനസമ്മക്ക് അങ്ങനെ തൊടങ്ങാച്ചെങ്കി നമുക്ക് അങ്ങനെ തൊടങ്ങ്
അതിനൊക്കെ തുടങ്ങണമെങ്കിൽ പിന്നില് വെ ഒരു ബേക്കിൽ ഓല് വേണം ഉം ഭർത്താക്കന്മാരെ പിന്തുണ വാണം അത്പ്പോ മാപ്പിള്ളാരെ പിന്തുണ ഉം അത് അത്പ്പം ബ് ലെക്ക നമ്മള മാ പ്ലാനെന്നും അയിന് കിട്ടൂല്ല ഓൽക്ക് ഓൽതന്നെ നോ ഞങ്ങൾ തർനെ മതീയറി അതാണല്ലോ മെയിൻ പ്രശ്നം ആ ആ ഓല് പാർച്ചേസ് ചെയ്തു ആ ഔ ഔ ഒക്കെ വാങ്ങിക്കൊണ്ടോന്ന് ഒക്കെറെഡിയാക്കി തരണ അങ്ങനെയൊക്കെ ആവുമ്പോ നമ്മള്
ഞ ഞാനിപ്പ ആ എങ്ങനെ ഉണ്ടായി എന്നൊക്കെങ്ങനെ എല്ലാരും ഇങ്ങനെ പറഞ്ഞപ്പളേ വാങ്ങിയലൊക്കെ
ആ ആ ഇന്നോട് അറിഞ്ഞില്ല പറഞ്ഞില്ല ഞൻ പറഞ് വാട്സപ്പ് ആ.
വീട്ടിലേക്കു ഒക്കെ അതാ ഞാൻ ചോദിചേ
അത്യാവശ്യം വലിപ്പുണ്ടേ ഏ ചവിട്ടി സാധാ മ്മ ആ ആ അവിടെതാ ന്റെ വീട്ടിലൊക്കെ ഹലോ
ആ ആ
രണ്ട് ആങ്ങളമാരും വാങ്ങീന്. പിന്നെ തറവാട്ടാതെ ഓല് വാങ്ങീന
മ് ഞാൻ ചൗ മ് ബെഡ്ശീറ്റൊക്കെണ്ട്റഞ്ഞ
ഏ അതൊക്കെ അതൊക്കെ കഴിച്ച ടി
ആ അപ്പൊ ഞാൻ അറക്ക അങ്ങനെ അർ ക്കുന്നുണ്ടെങ്കി ആദായത്തിൽ അങ്ങനെ നമ്മക്ക് അങ്ങനെയ ഇന്താക്കാലൽതിയാണ്ട്
ഇഞ് നോക്കട്ടെ ഞാൻ അയിന് ബൽ ബാക്കിൽ നമ്മളെ സപ്പോർട്ട് വേണം അയ്ന്
മ്
അതാണ് പോയി കൊണ്ടന്ന് കൊണ്ടരണങ്കിലും വ് തൊക്കെ ചെയ്യണങ്കിൽ അക്കെ വാണ്ടേ
ങ്ങആആ ഞാനിന്ന ഓൽ അങ്ങനെ ഇപ്പളും ബിസിനസ്ണ്ടര്തിട്ടാണ് ങ്ങനെ വിളിച്ചത് അല്ലെങ്കി
ഇട്തീനാളന്നോ.. അഹ് സൗദി പോയിനെ ആ ആ ആഅങ്ങനെ കടന്ന്ക്കാണ്ട് അതങ്ങനൊരു വലേൽ റൂമുകൾ അപ്പൊ ഒരു റൂമില് ഇതന്നെ വ ച്ചക്കാണ് ആയ്ക്ക അ അപ്പം പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിലൊരു വീട് ഹൗസ്വാാമിംഗണ്ടായിന് വീട് കൂടിരിക്കലേ കുടിയിരിക്കൽണ്ടായ അപ്പം പിന്നെ നാത്തുംപറഞ്ഞ് ഞാൻപ്പം ഇതീന്ന് നാലണ്ണട്ത്ത്ക്കാണ്ട് ന്ന ഗിഫ്റ്റൊടുക്കട്ടെർഞാണ്ട് അങ്ങനെ അങ്ങനെയാണ് പ്പം ഇത് പുറ ത്ത്ജാട്ടീട്ട് അപ്പൊ ഓള് ജിമ്മിനിലൊക്ക പോകാനുണ്ടായ ഇനി- അപ്പം ഓളെ ചങ്ങ ആത് അത് ഓളെ ചെങ്ങായിച്ചിറഞ്ഞു എന്തിനാത് മൂന്നണ്ണം നാലെണ്ണം കൊടുക്കണം മൂന്നെണ്ണം കൊടുത്താൽ മതി പറഞ്ഞു. അങ്ങനെ മു നാ വ്ട് വ്ടക്കാണ് കുടിൽക്കൽ ന് വര്നത് വ്ടെ വ്ടെ ഓളെ ഇവിടെ ആ ഉമ്മാന്റെ ഏട അഞ്ചത്തിൻ്റെ ഏട്ടത്തിൻ്റെ മോൻ്റെ കുടിൽക്ക ലാണ് ഓൾ അങ്ങനെ കൊണ്ട് വന്നപ്പം അത് നാലെണ്ണം വെച്ച് അപ്പം വ് വേണ്ടത് മൂന്നെണ്ണം കൊടുത്താൽ മതിയാർന്ന് അമ്മു നല്ല നല്ല ക്വാളി റ്റിള്ള നല്ല സാധന മ്മൾ യുസെയ്ത സാധനാണല്ലോ അപ്പൊം അയിലൊന്ന് ൻക്കൊണ്ട ന്നന്നാണ്ട് ത് ന്നാ ങ്ങളമ്മാക്ക് കൊടുത്താണ്ടീ ൻക്ക് കൊറെ കൊണ്ടന്നന്ന്ണല്ലോ അങ്ങനെ കൊണ്ടന്നന്ന് ആ ൻക്ക് അയിന്റെ മുന്നേർഞ്ഞില്ലോ ള ന്നിംണ്ടന്നന്ന് ബില ഞങ്ങള് ഇളയമ്മാട വീട്ടില് ഒ അതേമാതിരി സ്കൂള് കുട്ടിയാ കഴിഞ്ഞ കഴിഞ്ഞ അത്യാവശ്യമുള്ളതാണ് കഴിഞ്ഞ സ്കൂൾ മ്പോട്ടിലാണ് ഞങ്ങള് അങ്ങനെ വാങ്ങിയത് ആ അയില് അങ്ങനെ ഓള് ഒരു കുട്ടക്ക് തന്നെഅങ്ങനെ കൊടു ത്ത അപ്പൊ എന്നാ ഞാൻ ഇതാക്കി തരാനാട ആ പൊണ്ണും. ആദ്യങ്ങാഴ്ചയും. അങ്ങനെ ഒരുങ്ങിയ അപ്പോം ഞാനും. രണ്ടാളും നല്ലം കച്ചോടം ആക്കീന്. ആ ചങ്ങായ്ച്ചിം ക അപ്പൊ ഓൽ ഓൽക്കൊക്കെ തന്നെ സാനമാണോ. സാനം ഇല്ലാത്ത കേടള്ളൂ ഉം. അതങ്ങനെയി പോയി, അങ്ങനെ കച്ചടക്കി എടുത്തേ ഓള് മൂന്ന പഠിച്ചിട്ട് പിന്ന. എനിക്ക് തന്ന്. പിന്നീ മൂന്ന് ബഡ്ഷീറ്റ് തന്ന് നത്തൂന് ഞാൻ കച്ചവടം ആക്കിയല്. ആഹ അങ്ങനെ നന്നും അറിയ അതിന്റെ മുന്നേ അതിന് മുന്നേ ആദ്യം മൂന്നെണ്ണംറ്റ കൊണ്ടന്നണ്ട്. പിന്നെ ഞങ്ങള് ഇങ്ങനെ പോയപ്പം ബെഡ്ഷീറ്റ്ൊക്കെ ആയി. അത് ഞാൻ വിൽക്കാതെങ്ങനെ എടുത്തച്ച പുതിയ പി. അതിങ്ങനെയല്ല ഒക്കെ ഒരു അപ്പ ഈ നാല് കളർ നാല് നാല് കളറോ നാല് കളറാ.
അങ്ങനെയാണല്ലേ.
നാല് കളറന് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കളറാക്കുന്നുണ്ട്. ആറ് കളറില്ലേ? പക്ഷേ ലാസ്റ്റിക്കൊക്കെ ഒരേ കളർയ്യാണ്ട് അങ്ങനെ അങ്ങനെയാണ് വന്ന. അപ്പ എനക്ക് അധികം. ഉം അധികം വറക ചുവപ്പ് പിന്നെ. ഇഷ്ടമാതിരി ആ ബെഷീറ്റ് ഇപ്പ ഉണ്ടല്ലോ ഓൺലൈനിൽ.
ത്രീ ഡി അയിക്കോണ്ടല്ലേ. ആ ആ അത് ഞാൻ കണ്ട ഇതങ്ങനെയല്ല ഇത് കൊറച്ച് കട്ടിയുള്ളതാ തോന്നുണ്ട്. ഒരു ഭാഗത്ത് ഒരു പ്രിന്റ് ഒരു കള റേറ്റ് അറീല്ലേ ഇൻസ്റ്റഗ്രാമിലാ കണ്ടത്.
ആ ഇൻസ്റ്റഗ്രാമില് അയ്‌ന് ഒക്കെന്നും ഒക്കെന്നും വിസ്വസിക്കാൻ പറ്റ്
ഇല്ലല്ലേ ലിങ്ക് ഫോളോ ചെയ്യാ എന്നാല ലിങ്ക് വരുള്ളൂ. എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാവല്ലോ?
ഫ്ലി ഫ്ലിപ്പ്കാർഡോ. അതോ അങ്ങനെ ഏതോ ഇതിന്റെ ആ എന്റെ അലമാര ബുക്ക് ചെയ്തിട്ട് ആ പൈസ പോയി- അങ്ങനെ ചതിക്കപ്പെടുന്നുണ്ട്. ഉം ആ ഫേക്ക് അക്കൗണ്ടുണ്ട് ന്ന പിന്നെന്താടി ഞാൻ ഒറങ്ങാ. ഒറക്ക് വരുന്നുണ്ട്. എന്നാൽ ശരി ഓക്കേ